ഹലോ
ഹലോ
ആഹ് കേക്കില്ലേ
ആഹ് കേക്കുന്നുണ്ട് എന്താ തിരക്കിലാണോ
തിരക്കൊന്നില്ല പക്ഷെ ചെറിയൊരു ടാസ്ക് ഉണ്ട് ഇപ്പം എല്ലാ ർ ക്കും ഇള തന്നെ
എന്താണ് പണി
ബുക്ക് പൊതിയാണ്
ഏഹ്
സ്കൂൾക്കിള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ.
ഓഹ് സ്കൂൾക്കുള്ള സാധനങ്ങൾ എല്ലതും വാങ്ങി. സാധനങ്ങള് വാങ്ങി ഇനിയിപ്പോ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ തൊടങ്ങാണല്ലോ.
ആഹ് സ്കൂള് തൊറന്ന പിന്നെ ക്യാഷ് അത്യാവശ്യം വേണം.
ആഹ്. അത്യാവശ്യംന്നല്ല നല്ലോണം തന്നെ വേണം രണ്ട് മൂന്ന് മക്കള് സ്കൂൾക്ക് പോവാണെങ്കില്
ആഹ്. വേണം. ഞാൻ ഞാൻ ദാ ബുക്ക് പൊതിയാണ് രണ്ട് മോളത്ത ഉണ്ട് രണ്ട് മക്ക ൾത്ണ്ട്.
ആഹ്. ഞാന്പ്പ ന്ന് ഉച്ചക്ക് ഞാനൊന്നിരുന്ന് ബുക്ക്‌ പോത്യാന്. ഉച്ചക്കിരുന്നിട്ട്. മോന്റെ ബുക്ക്‌ മാത്ര കൈഞ്ഞേ? അത് തീർന്ന് ഞാൻ എണീറ്റപ്പൊയെക്ക് ഊര വേദനാവൽ തുടങ്ങി.
ഇപ്പൊ മറ്റേ സൈസ് പൊതി യൊക്കെ വര്ന്ന്ണ്ട്. നല്ല വെലണ്ട് അതാണ് മാറ്റം. നമ്മക്ക്, നമ്മക്ക് താങ്ങാനും കയ്യണ്ടേ?
അതെ. ഇത് നല്ല പൊതി ആണ് പിന്നെ അത് താവുമ്പോ ഞമ്മക്ക് വെട്ടൊന്നും വാണ്ട തോന്നണ ല്ലേ?
വെട്ടണ്ട ഒട്ടിച്ചു കൊടുത്താ മതി.
ആഹ്.
ഞാന് നോക്കീട്ട്ണ്ടായിരുന്നു. അപ്പൊ അതിന് നല്ല വിലണ്ട്ന്ന് കണ്ടപ്പോ പിന്നെ, ഞാന് സാദാ പൊതി തന്നെ വാങ്ങി.
ഉം, അല്ല ഇതിപ്പോ കൊറച്ചേരം ഇരുന്ന ഒന്നോ, രണ്ടോ ദിവസം ഇതിമ്മൽ ഇരുന്നാ മതി. ആണ്ട് തീർന്ന് പോയ്‌ക്കോളും.
ആതന്നെ. അതാവുമ്പോ മക്കൾ ക്ക് ബുക്ക് ഇങ്ങനെ ബുക്കി ന്റെ ചട്ട കാണും ചെയ്യാം. തെളിഞ്ഞു കാണുന്ന രൂപത്തിലാണല്ലോ?
ആഹ്. അപ്പൊ, എന്റെ മോന്റെ ബുക്കൊക്കെ ഞാന് ഇങ്ങനെ വിചാരിച്ച് ആഹ് തെളിഞ് കാണാണെ നല്ല ഭംഗി ണ്ടാവും കാരണം ബുക്കിന്റെ ച ട്ടെന്നെ നല്ല രസ കാണാനെ.
ആഹ്, ആഹ്, ആഹ്.
നല്ല കട്ടിയുണ്ട്, നല്ല മക്കൾ ക്ക്ങ്ങട്ട് കണ്ണിൽ വെക്കാൻ പറ്റിയ നല്ലൊരു ചട്ട. തളങ്ങണ ഒരു സൈസ് ചട്ട.
ആഹ്, ആഹ്, ആഹ്.
ഞാൻ തന്നെ കുറേ നേരം നോക്കി നിന്ന് ആഹ് ചട്ടമ്മക്ക്.
അങ്ങനെ യാണെങ്കി, മറ്റേ പൊതി വാങ്ങാരുന്നല്ലോ? കാണണ സൈസ്. നമ്മൾ ഈ പൊതീണ സൈസ് തന്നെ പൊതിയുണ്ടല്ലോ.
ആഹ്, കാണണ സൈസ് ഉണ്ട്. ഞാൻ പിന്നെ, അങ്ങനത്ത വാങ്ങില്ല.
ആഹ്, ആഹ്, ആഹ്.
പിന്നെ, അത് നോക്ക്ണ പണി ആയിരിക്കും. മ മറ്റേ മറ്റുള്ള കുട്ടികൾക് ഒക്കെ വേറെ എങനത്തോ ആയിരിക്കുമ്പോ അവൻ ഇങ്ങനെ ആകുമ്പോ പിന്നെ എല്ലാർക്കും അത് നോക്ക്.
ആഹ്, ആഹ്. ആഹ്, ചെറിയ മക്കളും കൂടി ആവുമ്പോ അങ്ങനെ വിഷയം വരൂ ല്ലേ.
ആഹ്. ഉം, പിന്നെ മൂന്നാളുണ്ട് മൂന്നാൾക്കും മൂന്ന് കളർ അണ്ടാക്കീന്.
ഏ, പൊതിയോ.
ആഹ്, മറ്റേ ബുക്ക്ന്ന് മാറി-
അത് നല്ലൊരു കാര്യാണ്. എന്നാ വേഗം തിരിച്ചറിയാനും എല്ലാത്തിനും പറ്റൂലേ.
അതിന് ഒരാൾക് തന്നെ വേണം നമ്മള് വാങ്ങിയ ഒരു പൊതി ഒരാൾക് തന്നെ ഏകദേശം വേണം. അപ്പ പിന്നെ, ഒരു പൊതി വാങ്ങീട്ട് കാര്യം ഇല്ല. രണ്ടെണ്ണം വാങ്ങണം. അപ്പൊ പിന്നെ രണ്ടെണ്ണം രണ്ട് കളറില് വാങ്ങി. ഇല്ല കേക്കുന്നില്ല.
ഹലോ?
ഹലോ?
ഹലോ
ഇതിനാത്ത് കേക്കുന്നില്ല.
ഹലോ ഹലോ
ഹലോ
റേഞ്ചിന്റെ വിഷയം നല്ലോണം വര്ന്ണ്ട് തോന്ന്ന്ന്ണ്ട്. ഹലോ,
ആഹ് കേക്ക്ന്നില്ലേ? ഹലോ
ഹലോ റേഞ്ച് പോയോ?
കേക്ക്ണില്ല ഇങ്ങോട്ട് കേക്ക്ണ്ടല്ലോ.
ക്ക്ന്നില്ല്യല്ലോ.
ഹലോ ഹലോ
ഹലോ
ഇങ്ങോട്ട് കേൾക്ക്ണ്ടല്ലോ അങ്ങോട്ടാ കേൾക്കാത്തേ. ഹലോ ഹലോ
ഹലോ
ഹലോ ഹലോ റേഞ്ച് പ്രശ്നാണ്. ഹലോ അവിട്ന്ന് ഇങ്ങോട്ട് നല്ലോം കേക്ക്ണ്ട് ഇവട്ന്ന് അങ്ങോട്ട് കേക്ക്ല്ലല്ലോ. ഹലോ ഹലോ
ഹലോ കേക്കുന്ന്ണ്ടോ?
ഇങ്ങോട്ട് കേക്ക്ന്ന്ണ്ടല്ലോ.
എന്താണ് വിഷയം എന്നത് ആവോ. റേഞ്ചും കാര്യങ്ങളും ഒക്കെ ഇണ്ടല്ലോ.
ഹലോ